ആഹ് കേക്ക്ന്നില്ലേ എന്തൊക്കെ വിശേഷം സുഖാണോ
ആഹ് സുഖായിട്ടിരിക്കുന്നു
ചായ കുടിച്ചോ
ആഹ് ചായ കുടിയോക്കെ കഴിഞ്ഞു രാത്രിയായി തൊടങ്ങീലേ
ഉം ഉം എന്താ പരിപാടി
എന്തു പരിപാടി മക്കളൊക്കെ അകത്ത്ക്ക് കെയറ്റി
ഉം
ടൈമായപ്പോ
ആഹ് ആഹ് രാത്രിയൊക്കെ എന്താ ഭക്ഷണൊക്കെ എന്തേലും ഇണ്ടാക്കണോ
രാത്രീ ചോറെന്നെ ഉച്ചക്കത്തെ ചോറും ബീഫു ഉണ്ട്
ആഹ് അതെന്നെ കഴിക്കാ
ആഹ് പ്രത്യേകിച്ച് രാത്രി
ആഹ് ആഹ്
പിന്നെ വേറെ എന്തൊക്കെ കുട്ട്യേള് മൂന്നാള്
ആഹ്
മൂന്നുട്ടികളാ പിന്നെ ഇങ്ങളോ മോളെ സൗണ്ട് അടുത്ത്ന്ന് കേക്ക്ണ്ടൊ എന്താ പരിപാടി
ഹ ഹ് അതെ മൂത്ത മോള് ഒരാഴ്ചായിട്ട് ലീവേനു
ആഹ്
രണ്ട് കുട്ട്യേളാ അപ്പൊ ഓൾക്ക്ള്ള ഇങ്ങനെ പറഞ്ഞു കൊടുക്കേന്നു. അപ്പൊ മോള് പൊറ്ത്ത് ത്രിപോയി ആ റൂമിലിട്ട് പൂട്ടിയതാ
ആഹ് ആഹ് അത് ശെരി ഇപ്പ എല്ലായിടത്തുണ്ട്
ആഹ് ഇപ്പ ഒരാഴ്ച ലീവേന്നു
എല്ലാർക്കും പനിം ചർദി ഒക്കെണ്ട് ഒരു വയറൽ പനി ആഹ് എന്റെ മോൾക്കും ഇണ്ടായി പനി വേദനപ്പനിയാണ് ഉണ്ടായത്. നല്ല മേല് വേദന തലവേദനിം പിന്നെ ഒരാൾക്ക് ആഹ് ഇത് വെന്താ വേദനപ്പനിയാണ് വെ അല്ലാതെ ജലദോഷോ ചർദി ഒന്നുല്ല പനി വേദനമേല് വേദന തലവേദന ഓരോരോ പനികളെ പിന്നെ ഇളച്ചന്റെ കുട്ടി അഡ്മിറ്റാണ് പനി ഛർദി
ആണോ
ആഹ് പനിം, ഛർദിയും എല്ലാം ഉണ്ട് വയറ്റിന്ന് പോക്ക് അപ്പോ
പനി വന്നാ പോവാൻ പണിയാ അതെ വന്നാ പോവാനും പണിയാണ്
ഹോസ്പിറ്റലൊക്കെ നെറഞ് കെടക്കാന്നാ പറഞെ
ആഹ് തനിച്ചേറ്റ് കൂടുതലും കുട്ടി ളാണ് സ്കൂളിപോകുന്ന മക്കള്
ആഹ് അതെ ഒക്കെ സ്കൂളൊക്കെ ലീവാ ണേ ഇപ്പൊ ഇ-
ആ അതെന്നെ പ്പൊ ഒരാഴ്ച ലീവാ ആക്കിട്ട് ഇപ്പൊ അയിന്റെ വർക്ക് കുറേ ഉണ്ടാവല്ലോ കുറച്ചൊന്നും അല്ലാലൊ ഉണ്ടാവുക
ആ ഒരുപാട്പ്പൊ കൊറച്ചൊന്നുംല്ല എഴുതാന് എഴുതാനും ചെയ്യാനും
ഓക്കേ തിങ്കളാഴ്ച എന്തോ ബഷീർ ദിനത്തിന്റെ അനുബന്ധിച്ച് എന്തൊക്കെയെ പരിപാടികളൊ ക്കണ്ടെ എനിക്ക് പെ അതൊന്നും പഠിപ്പിക്കാനുള്ള ടൈമില്ലായിനി ഇന്നും നാളീം കൂടെല്ലേ ഉള്ളു ക്രിസ്മത്സരം ണ്ട് പറഞ്ഞു പിന്നെ ന്തോ ഡ്രസ്സൊക്കെ ഇട്ട് പോവാനൊക്കെ ഉണ്ട്ന്ന് പറഞ്ഞു
അതെന്നെ ഇവര്ക്ക് ആ ഇവര് ക്ക് പഠിക്കാനും എഴുതാനും ഇതു ന്നെ തന്നെ നേരണ്ടാവുള്ളൂ നമുക്ക്
ആ ഹാ നമ്മള ആദ്യം പഠി
അതെന്നെ അതാ ഫസ്റ്റ് റ്റു വേണ്ടത് ഞാനും വിചാരിക്കും പറയും ഞാന് ട്ടില് എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ആദ്യം ഞാ പോയിട്ടി പഠിക്ക എന്നിട്ട് വരെ പ എങ്ങനെക്കോ പഠിച്ചല്ലാം പാസ ങ്ങ എത്തിക്കതല്ലണ്ട് ഇ അതൊന്നല്ല എന്റെറെുമ്യിട്ടല്ലാം പഠിപ്പിക്കണെ തന്നെ പണിയാ
ആ ഞമ്മള് ആ നമ്മള് കുറേ ഗൂഗിള് തെരയണം കുറേ യൂട്യൂബില് തെരയണം ഓരോന്നിനും ഹും ഓരോ വർക്ക് ചെയ്യുന്നതിനൊക്കെ
ആഹ് ഉം
ഇതൊക്കെ തെരഞ്ഞു കണ്ട് പിടിച്ച് കഷ്ടപ്പെട്ട് എന്തെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ അതിന് ആ അത്രേള്ളൂ ഹും ഹും ഇരൊക്കെ പഠിപ്പിക്കണെൽ കൊറച്ചൊന്നും അല്ല
നല്ല ബുദ്ധിമുട്ടാ
വർക്കുകൾ എത്രയാണ്ന്നോ
ആ വർക്കും കുറേ കൊടുക്കും
കൊറ എഴുതാനും കൊറേ ഒട്ടിക്കാനും അങ്ങനെ ഇങ്ങനെ കൊറ തൂവല് തെരഞ്ഞ് നടക്കണം
ആ മെനഞ്ഞാന്ന് ഒരു വർക്ക് ണ്ടായിരുന്നു മോൾക്ക് കപ്പ് വെച്ചിട്ട് മുയലിനെ ഇണ്ടാക്കീട്ട്
ഉം
എന്നിട്ട് അത് കൊടുക്ക എന്താ പറയാ നമ്മള് അതിന് വേണ്ടി കുറേ ടൈമു മെനക്കെട്ട് നമ്മള എഴുതാ ചെയ്ത് കൊടുക്ക വർക് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുത്തിട്ട് പിറ്റേന്ന് സ്കൂള് കൊണ്ടയി മ കൊണ്ടു തരും ഇതനി വേണ്ടമ്മ കഴിഞ്ഞ് അയിന്റെ തലേന്ന് രാത്രി മെനക്കടണം നമ്മളെ കഷ്ട്ടപ്പാടാണ്
ന്നും ചാർട്ടിലൊക്കെ കഷ്ടപ്പെട്ടും നല്ല തില് വരച്ച് ഇതാക്കി കൊടുത്തതേ ക്കാരം എന്നിട്ട് ചാർട്ടൊക്കെ കീറി പകുതിയൊക്കെ കീറിട്ടാ കൊണ്ടുവരാ അപ്പൊ ഞാൻ പറയാ അത്ട്ത്തെച്ചാ അടുത്ത വർഷം അടുത്ത ആൾക്ക്പയോഗിക്കാ അല്ലയാ ത്തവർഷം ഇതേ സമയം ആവുമ്പോ ഇതേ വർക്ക് ചെയ്യാണ്ടാവും എന്തെങ്കിലും ഇങ്ങനെ ഈ ബഷീർ ദിനൊക്കെ ആയിട്ട് വരുമ്പോളേ അടുത്ത വർഷത്തെ ബഷീർ ദിനത്തിന്ട്കാലോ അറിയും അപ്പൊ അതൊന്നും പറ്റൂല്ല അതൊക്കെ വേറെങ്ങി ഇണ്ടാക്കണം
ഹും ഹും ഹും......
ചില്ലറ കഷ്ടപ്പാടൊന്നൊല്ലപ്പൊ
അതെ യതെ എവിടെ പോയി കുട്ടിളൊക്കെ
ഓക്കെണ്ട് വിടെ ഓരോരുത്തരോരോ തില് ഇരിത്തിരിക്ക്ണ് ഒരാളെ പഠിക്കാൻ ഇരിത്തീക്ക്ണ്
ആഹ് ഒറ്റക്കിരുന്ന് പഠിക്കുവോ അല്ലെങ്കിൽ എത്രാം ക്ലാസ്സ്
ഉ ഒറ്റക്ക ഇല്ല ഒരാളാറിലാണത് അത് ഒറ്റക്ക് പോവും പിന്നെ ഒന്നാം ക്ലാസ്സില്ള്ളത്ണ്ട് അതിന് നല്ലോണ്ണം വറഞ്ഞു കൊടുക്കണം
ആ
അതെ നമ്മളൊപ്പം ഇരുന്ന് എഴുതിപ്പിക്കണം വായിപ്പിക്കണം വർക്ക്കളൊക്കെ ചെയ്ത് കൊടുക്കണം അതെ മറ്റേത് ഒറ്റക്ക് ആ ആറാം ക്ലാസ്സില്ള്ള ആൾ ഒറ്റക്ക് ആയി ട്ടല്ല അത് ഏ് ഒറ്റയ്ക്ക് പഠിച്ചോന്നന്ന് പറയും അത്രള്ള് ഒപ്പ ഇരുന്ന് കൊട്ക്കൊക വാണം ഇനി അന്റതൊക്കെ ഇയ് നോക്കാനയിക്കണ് ഇയാള് പ
മഹ് ഹ് ആ ഹാ ഹാ ഹാ
ചെറുതിനീം മഹ് നോക്കണം എല്ലാംപാട കയൂല
ബുദ്ധിമുട്ടാണ് ഇവരെ കളി ഇത് പഠിപ്പിക്കുമ്പോ ഇവർക്ക് അയ്നെ മുന്നവാണം ഫാസ്റ്റ് ഓര്ക്ക് വേണം ബുക്കും കാര്യങ്ങളൊക്കെ
ആഹ് ചെറ്ത് വലിക്കാൻ അതിനൊന്നിനും
ആഹ് ഇന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ബുക്ക് എട്ത്തിട്ട് കൊടുക്കും
ആഹ് അവർക്കൊന്ന് എഴ്തെണ്ട്യരും ഇവരെ കാണുമ്പോ
ആഹ്
ചെറുതിനെ എത്രയായി
ഒക്ക് ഒരു വയസ്സ്
ആഹ് ഒന്നിനും ആയിട്ടില്ല ഉം
ഇല്ല അതോണ്ട് ഭയങ്കര വാശ്യാേ കരച്ച്ന്നേട്ട്‌ലേ ഓള്പ്പ എഴ്താ അപ്പ അതിന്റെ ബുക്ക് ഓക്ക് വേണം ഓളേ ഓളെ സ്റ്റഡി ടേബിൾ ഇവക്ക് വേണം ഒന്ന് ഇവക്ക്ള്ളഅല്ലേ എല്ലാം ഓളത്
ആഹ് ആഹ്
തർക്കം കൂട്തല്
ഒൻ ഒരു വയസ്സേ ആയിട്ടൊള്ളൂലേ കൊറച് ച്ച്ങ്ങ്ണീം കഴിഞ്ഞ്ക്ക്ണ്ന്ന് നോക്ക് എന്തേലും പറഞ്ഞൊട്ക് ക്കാനുള്ള മനസ്സിലാക്ക്ണ പ്രായാകും ഇതീ ഒന്നിനും ആയിറ്റില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാവൂല പറഞ്ഞിട്ട് കാര്യോല്ല ചോദിക്ക്ണത് കൊടുക്കാ വേറെ വഴിയില്ല
അതന്നെ ചീത്ത പർഞ്ഞാല് എന്ത് അപ്പ അയ്ന്റെ എരട്ടിക്ക് കരയും അപ്പ സൗണ്ട് കേപ്പിക് ന്നേലും നല്ലത് എന്താ വെച്ചാ അതവ്ടെ ചെയ്തോട്ടേക്കും
ആഹ് ആഹ് ആഹ് ആഹ് അതെ
ഉ
ഉം ഏതായാലും രണ്ടു മാസം വെക്കേഷെനാ വെക്കേഷെൻ തൊടങ്ങ്യേപ്പം നല്ലെതേനി ആവൂ ഇനി വർ ക്കൊന്നുല്ലല്ലോ പക്ഷെ വെക്കേഷനനാണ് ഏറ്റവും വലിയെ ബുദ്ധിമുട്ട് സ്കൂളൊന്ന് താെറന്ന് കിട്ടീണെങ്കി ഒക്കെത്തിനെം പറഞ്ഞെയ്ക്കേര്ന്നുന്നായി
ആഹ് രാവിലെ പറഞ്ഞഴച്ച പിന്നെ വൈകുന്നേരംല്ലേ വരാന്ന്ള്ള
ആഹ് ഇപ്പഴൊക്കെ തോന്നും വെക്കേഷനൊക്കെണ്ടായാ വർ
സമാധാനായെത് വർക്ക് മാത്രെല്ല രാവിലെയൊക്കെ കൊർച്ച് ടൈമാ തികൊറങ്ങാലോന്നൊക്കെ വിചാരിക്കും ഇവക്ക് ഏഴെ അയ്മ്പതിന് വെരും ബസ്സ് അതെ അതുകൊണ്ട് എന്താ പറയാ പെട്ടെന്നെന്നേ എല്ലം ചെയ്ത് തീർക്കണ്ടേ അപ്പാരിക്കും ഒര് ശെനി ഞായറും വെയ്റ്റെയ്ത്ക്കയ്യ ഞാന് ശെനിം ഞായറു ആയാല് പിന്നെ ഞാനൊരു എട്ട് മണി എട്ടെര വെരെ ഞാൻ ഓറെങ്ങും
ആഹ് അത് ശെരി പറഞ്ഞയ്ച്ചിട്ട്ലെ
ആഹ് ഇവടെ പരഞ്ഞയ്ച്ച് കഴിയുമ്പള്ക്ക് പരഞ്ഞയ്ച്ച് കഴിഞ്ഞാ പിന്നെ ടൈമ്ണ്ടാവില്ല സ്ക്കൂൾള്ളെസം അമ്മക്ക് നടക്കൂല
ആഹ് ചെർതൊണര്ന്നത് വെരെ കെടക്കാ
ചെറ്ത് അപ്പ തന്നെ എണീക്കും ഇവളെ ഞാൻ റെഡ്യാക്കുമ്പോ ഓളും എണീക്കും കൂടെത്തന്നെ അത് ആഹ് വീണ്ടും പിന്നെ ഒറെങ്ങൂല പിന്നെ കൊറേ കയ്യെണം അപ്പോ ഇവെള് സ്കൂള് ഇല്ലാത്ത ദെവസം നമ്മളും കെടക്കല്ലോ അപ്പൊ ഞാന് അട് ത്ത്ണ്ടെങ്കിലോളങ്ങെനെങ്ങ് ഒർങ്ങിപ്പോവും പാല് കുടിച്ച് അങ്ങെനേ ഒറെങ്ങിപ്പോവും നമ്മളെണീച്ച് പോയാല് വേഗണീക്കും
ആഹ് ആഹ് അത് ശെരി അങ്ങെനെ ആഹ് അഹ് പിന്നെ
വേറെ നിങ്ങള് കുട്ടികളൊക്കെ ചെറ്താണോ?
ആഹ് ചെറ്തും വല്തും ആറാം ക്ലാസ് പഠിക്ക്ണ് ഒന്നാം ക്ലാസ് പഠിക്ക്ണെ‌ണ്ട് ആഹ് ഇങ്ങെളൊന്നും ത തീരെ ചെറ്ത്
തീരെ ഏറ്റു ഏറ്റും എളെയാൾക്കെത്രായ്
എളമയാക്കാെര് മാസം
പ്രസവരെക്ഷേല് നിക്ക്ന്നെയാ
ആഹ് ഹാഹ് പല ആളുകളും വിളിക്കുമ്പോ
ബേക്സിലെ മൻസ്
ആഹ് മനസ്സിലാവൂല ഞാൻ ഇനിക്കെന്നെ ഓർമ്മണ്ടാവൂല ലിയ ആള്കളോട് സംസാരിക്കുന്ന പോലെങ്ങനെ സംസാരി
ആഹ് അവടെ അപ്പൊ കുട്ടിക്ക് കളിക്കാനൊക്കെ എന്തെങ്കിലു
ഇവടെ ഒര് ഊഞ്ഞാലൊക്കെണ്ട്
ഓര് കളിയ്ക്കാേ കുട്ട്യേള്
ഉം കൊറൊച്ചൊക്കെ ഉം
ആഹ് ഭക്ഷണൊക്കെ എങ്ങനെയാ നല്ല ഭക്ഷണാെ
ഭക്ഷണാെക്കെ നല്ല അടിപൊള്യാണ് ഒമ്പത് ടൈ ഒമ്പത് സമ ഒമ്പത് നേരം
ആഹ്
ഉം ണ്ട് കൊഴപ്പൊന്നുല്ല.
ആഹ് എങ്കി ശെരിയെന്നാ.
ആഹ് ശരി.
ആഹ്